ലോ. അസ്ലമോലൈകും
വലക്കുസ്സാലം
എന്തൊക്കെണ്ട്. സുഖല്ലേ
സുഖാണ്. പിന്നെ. എന്തക്കേ അവിടൊക്കെരാ അവിടെ സുഖ. ആഹ ചായ കുടി കയ്ഞ്ഞിക്ക്ണ്. മ്മ്. മ്മ് അല്ലാ. മഴേള്ളലേ. അവിടക്കെ മഴണ്ടാ
ഓഹ്. മഴ ഇണ്ടന്നാ. രാവിലെ തൊടങ്ങിയ മഴേണ്
ആഹ. ല്ലമഴേണ് ഇന്ന്. എന്ത് മയെചിട്ടാണ്
ഉം. ആ. തണപ്പൊ. അയിനപ്പൊറം തണപ്പൂണ്ടല്ലോ നല്ലോം
തണുപ്പുണ്ട് പിന്നെ. വെള്ളത്തി പൊറത്‌ക്കെറങ്ങാൻ. വയ്യ
ഉം
കുട്ടിളൊക്കെപ്പൊ സ്കൂള്ട്ട് വന്ന്
ഉം
പിന്നെ. എന്താക്കി മേലകി ചായൊടിച്ച്.
ണ്ടയില. പനിയെര്ന്ന്.
ഏഹ്
ഇന്റെ മോൻക്കും മൂത്തഛന്റെ മോൾക്കും. പനിര്ന്ന്. ആഹ അപ്പൊ ഓര് രണ്ടാളും പോയിട്ടില്ല്യ അപ്പൊ മോൾക്ക് മാത്രം മറ്റോൻക് ക്ലാസ് ഇല്ല്യ. പെണ്ണിൻ മാത്രള്ളൂയിരുന്നു. ഓളെ പറഞ്ഞയച്ചിട്ടുല്ല്യ. ഒറ്റക്കായകാരനെ മഴീഅല്ലേ. ഒരു പേടി ആഹ് അപ്പോ പിന്നെ പറഞ്ഞയച്ചീല്ല്യ.
ഞാൻ വോ. ന്റെ ചെറിയ മോന്ഇത് മായിരി ഓന് വേറെ ഒറ്റക്കാ സ്കൂളക് പോണ്. ഓൻ അയൽവാസിത്തെകു കൂടെ ഇപ്പൊ അട്ത്തായതോണ്ട് വണ്ടി വണ്ടി ഇല്ലെങ്കി ഞാൻ പോണില്ല്യന്ന്ർഞ്ഞിട്ട്. നടന്നട്ട പോക്ക് അത്ധികം ദൂരൊന്നുല്ല്യ ന്നാലും ഇപ്പോ ഇന്ന് നല്ല മഴ അപ്പൊ ഞാന് ഞാനും അയൽവാസിത്തെ പെണ്ണും കൂടി പോയി പോയി കാരണെ പിന്നെ വണ്ടയാള് വര്ണ റോഡല്ലേ അപ്പൊ ഇ കുട്ടിള് വല്ല മയാവുബോ ന്ത് എന്തെങ്കിലും. ആവൂച്ചിട്ട്. ഞങ്ങള് പോയോക്കി അപ്പ. പോയപ്പ പിന്നെ അവര് അവന്റെ ഫ്രണ്ട് ഒക്കെ പാടെ ഓട്ടോർഷ യില്. ഓരമ്മണ്ട് കൂടെ അപ്പൊ ഓരൊക്കെ പാടാക്കി കാണ്ട് പോന്ന്. അപ്പ പിന്നെ ഞങ്ങൾ പിന്നെ അവിടെന്ന് നടന്ന് വന്ന്
അഹ് ശെരി
ഉം
ഏഹ്
ഉ പിന്നെ ആഹ് അതാണ് ഞാൻ വണ്ടിയില ആക്കാന്ന് പറഞ്ഞ ഓൻ പറഞ്ഞ് വണ്ടിയിലാക്കണ്ട അടുത്ത്ക്ക് നടക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിന്നെ മഴ ആവുമ്പാണ് പേടി
ആ വണ്ടിലാകുമ്പം പിന്നെ നമുക്ക് സമാധാനാണ് ആ നേരം ആകുമ്പോ ഓരെ ഇങ്ങട്ട് കൊണ്ടുന്ന് ആക്കുല്ലോ ന്ന് ള്ള ആഹ് വണ്ടി റോഡ് മുറിഞ്ഞടക്കാനോക്കെണ്ടാ
റോഡ് മുറിഞ്ഞു കെടക്കാന്നെച്ച ശല ആ മുറിഞ്ഞ് കിടക്കാണ്ട് അത് വേ പിന്നെ വല്യയ മയ വല്യയ വരുന്ന റോഡല്ല എന്നാലും ബസ്സൊക്കെ പോണ റോഡ് തന്നെയാണ് ബസുകളൊക്കെ പോകുമ്പോ മഴ കാവുമ്പള് നമുക്ക് പേടിയാണ് വണ്ടി കാണു കുട്ടളെ കാണൂല്ല ചെറിയ കുട്ടള ആകുമ്പോ അവര് കണ്ടി പിന്നെ ആഹ്
ആരെങ്കിലും ആൾക്കാര് കറക്കി കൊടുക്ക
ആഹ് അടെ അങ്ങാടീന്ന് ഇങ്ങട്ട് കൊറച്ച് മുറിഞ്ഞെടക്കാണ്ട് അവിടെ പിന്നെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ അടെ സ്കൂള് ഡ്നെ നേരവു വാനങ്ങളൊക്കെ കൊറച്ചങ്ങനെ കുറച്ച് സ്ലോപ്പ ആയിട്ട് ഇങ്ങനെ ഇതില പോവുള്ളു സ്റ്റോവിലി ഇങ്ങനെ വ
അഹ് ശരി
പിന്നെ അവുട്ന്ന്ങ്ങട് നടന്ന് കഴും പിന്നെ അത് കയിഞ്ഞിട്ട് പിന്നെ ഞങ്ങള അവിടന്നഇവടന്ന് മുറിഞ്ഞടക്കാണ്ട്
ഉം
അങ്ങനെക്കന്ന
പിന്നെ എന്തുവരെ കടി ണ്ടാക്കി വൈകീട്ട്
കടിന്ന് വൈകുന്നേരം ഇന്ന് ഒന്നുംണ്ടാക്കിട്ടില്ല കുട്ടികള് സ്കൂള്ട്ടന്നപ്പോ ചോറ് ഒർക്ക്‌ കൊട് ത്തി കൊറച്ച് ചോറൊട്ത്തിന്ന് അപ്പൊ പിന്നെ കടി ബേക്കറിയാണ് ബേക്കരിന്നെള്ളൂ ഒന്നും ണ്ടാക്കിട്ടില്ല ഇന്ന് പിന്നെ നിങ്ങ ഉണ്ടാക്കിനടാ ആഹ് ണ്ടാക്കാ മടിയാണ്തിന്നഒരു സു ഡാക്കാ മടിയന്നേത് പിന്നെ അപ്പ ഇന്നേക്ക് ക്ലാസ് ഡ ക്ലാസിന് പോന്ന് പിന്നെക്ലാസ് കഴിഞ്ഞ് വന്നു ഇപ്പോ
ഇന്ന് ഇണ്ടായിന്ന ഇന്നലിം
ആഹ് ആ അന്നലിം ഇന്നും നാളീം ഇന്നലിം ഇന്നും നാളീം വേയം വെള്ളി ശനിയാണ് ഉം അപ്പൊ പിന്നെക്ലാസ്സ് കഴിഞ്ഞ് വന്നാ മ്മക്കൊരു ഉം തട- പടപ്പ ഞാന് ഏ കുട്ടിയട് പിന്നെ കൊറച്ചോറന്നളീം റിം ചോറ് ചിക്കനന്ന് കൂട്ടാന അപ്പോ പിന്നെ കൊടുത്ത് ഉം
ണ്ടാവും
അല്ല ഞാന് ചിക്കന് ഇങ്ങനെ ഇതാക്കി ഗ്രേവി മാരിക്കി വിച്ചല്ത ഗ്രേവി മാന്റാ ആഹ് അങ്ങനെ ഗ്രാവിമാതിരി ഇങ്ങനെ വരട്ടിക്കണ്ടാക്കികണ്ട് പപ്പടം കളണ്ട് ആ പൊരിച്ചത് നമ്മൾക്ക് ഈ ചിക്കന് പൊ പൊരിക്കണ കറിക്കണൊക്കെ നെയ്ച്ചോറൊക്കെ നമ്മക്ക് ഇഷ്ടം സാദാ ചോറിന്ന് വല്യതില്ല ഇന്ന് പിന്നെ മീന് കിട്ടിയിര്ന്നു വെള്ളിയാഴ്ച മീനും കിട്ടിയില
ആ അത ചിക്കനാബ പിന്നെ ഇവിടെന്ന് ഇത് ഇന്ന് ഒണക്കലോയിരുന്നു
ആഹ് വെള്ളിയാഴ്ച്ച ആ പച്ചക്കറിണ്ടായിട്ടണ്ടാവുളേ കറി
പച്ചക്കറി ആ പച്ചക്കറിന്നെയാണ് ഇങ്ങനെന്നെ വേങ്ങല്ലേന്ന് ഒന്നും ഉണക്കല ഉമ്മ പറഞ്ഞു ഉണക്കലതിന്ന്ഉമ്മാക്ക് ഉണക്കല് ഇഷ്ടാ ഏ ങ്ങളിന്നെ ഉണക്കലൊക്കി ആഹ് ആഹ്
ന്താ പാട് പ്പോ കൊഴപ്പോന്നൂല്ലല്ലോ
ഇല്ല ല്ല
ഞപ്പോ അങ്ങോട്ട് പോയിലേര്ക്കും ല്ലേ
ഇല്ല്യ
മരിച്ചിലേ
ആ
ഓലെന്നല്ലേ ഹജ്ജിന് കൊണ്ടോയത്
ആ അയന്നെ
മ്മാക് പിന്നെതൊക്കെ
ആ ചെയ്യാനായി
ആ അവിടെള്ള ആൾക്കാാര് എന്താ പാട് അവടെ കൊറെ മക്കളെക്കണ്ടാ
നാല് മക്കളുണ്ടല്ലോ നാലാം അഞ്ചാംകുട്ടികള നാലാൻകുട്ട്യാൾ
അതിപ്പോ വിളി ആ വിളിക്കല ഉം ഉം ണ്ടാ വിളിക്കലൊക്കെ ഇണ്ടാ
ഇല്ല്യ ഓണ് വിളിക്കലിയ ഒണ് പ്പൊ
മ്മ് മ്മ് മ്മ്
ഉ
രാ
ആ വിളിചിനി
മാറതാ
ടെൻഷൻ വിടല്ല ല്ലാതെ കാര്യല്ലല്ലൊ
ആ അതന്നേ ടെൻഷൻ അടിച്ചരുന്നട്ടരു കാര്യല്ലല്ലോ അത് ശരിയാട്ട് അങ്ങനെക്കേ പിന്നെ അന്റെ മക്കക്ക് പനിണ്ടാ പ പനിയ വേറെ മുത്തച്ഛൻന്റെ മക്കക്കാ
ചക്ക മോൻകും പനിയുണ്ട് മുത്തച്ഛനെ മോനക്കും മുത്തച്ഛന മോൾക്ക്
കാണ്ചില്ലേ
കാണിക്കാൻ ഇന്ന് തുടങ്ങിയതാണ് ഇന്ന് രാവിലെ തൊണ്ടവേ അവനക്ക് തൊണ്ടവേദനയാണ് കൂറ്റ് മാറിയിക്കാണ് ഗുളിക ഉണ്ടായിരുന്നു ന്റൊള ഗുളിക ഉണ്ടായിരുന്നു അപ്പ കൊടുത്ത ഒന്ന് താ ആള്ക്ക്‌ ഭേതയിക്ക്ണ് അ പയ്നാല് സൈക്കിൾടുത്ത് പോയില്ലേ പൊർത്ക്ക് മാരെ അതാണ് വരെ മെയിൻ പ്രശ്നോ മാറിയകെടുപ്പിനെ രിക്കൂലലൊ പിന്നെ അതിന തടി നന്നായിട്ട് ഇതാക്ക് ആ അപ്പൊ പിന്നിം റസ്റ്റ്യ്യല്ലേ അപ്പൊ പിന്നിം പനിക്കും
ആ അതണ്ടാവാ തൊണ്ട
ട്ടേഖ് മറ്റെർകോര്ക്ന്ന് ഓല്ക്ക് കുട്ടിനെ കാന്ളെർന്ന് മൂതച്ചിന്റെ ആങ്ങൽടെ കുട്ടിനെകാണൽണ്ടായിരുന്നു
ആ
പ്പൊ അഹ് കഴിഞ്ഞ് അവള് വന്നപ്പോ രണ്ടാലും കൂടി പിന്നിം സേക്കളേറ്റ് പോയി അവന് വന്നപ്പളെയ് ഇരിക്കൂല ഒരു പാത്തിരിക്കൂല ആ അപ്പാത്തി ക്കൂല ആ പനിന്ന് മാറിയാ അപ്പ അറങ്ങും പൊർത്ത് പ്പൊ മഴിയല്ലെ മഴത്ത് പൊയ്ക്കണ്
എന്ത് മയെണ് ഇ മഴ ബടെ ഗ്ര മഴയെണ് വടെ കൊറച് നേരത്തെ ഇപ്പൊന്ന്ങ്ടെ അമർന്ന്ക്ൻ ന്ത് മഴണ്ത്
ച്ചിട്ട് ആ എല്ലോട്ത്തും ഉപ ഇതിൽ വിളിക്ക്ണോ രൊക്കെ പറയാ മല്ല മഴയെണ് മഴയെ ണ് മഴയെണ്ന്ന് എലൊട്തും മഴണ്ട്
ആ ല്ലോട്ത്തും നല്ല ന്നല്ലോട്തും മയട്ടാ ന്നല്ലോടത്തും ഒരേമാരി നല്ല മഴണ്ട് ദേഒരു മഴ പെയ്യാൻ തൊടങ്ങ്നെൽ ള്ളൂ ഇതുവരെ മഴങ്ങനെ കൊറേശായിട്ടും വെയിലായിട്ടും ഒക്കെങ്ങനെക്കല്ലേന്ന
ചൂടുണ്ടായിന്നല്ലോ ച ചെല ദിവസങ്ങള് പ്പെ ഈ കൊറചീസാ ല്ല ങ്ങനെ മഴ തായിറ്റള്ളൂ ആ പ്പല്ല തണപ്പായലൊ മ്മ് പിന്നെ മക്കളൊക്കെ എപ്പള പ്പ എത്തീടട്ടൊള്ളൂ
ആഹ് ഇപ്പള എത്തി കൊച്ചരായി ആഹ് കൂളിയക്കെകയിഞ്ഞു ഭക്ഷണം കഴിച്ചു ഇത ഇരിക്കണ ഫോൺ ഫോൺ ചിലപ്പോ പോണടുക്കും ഞാന് പറഞ് ഫോൺ എടുക്കണ്ട കുറ
ഇഞ് പൊറത്തെ റങ്ങൂലാവുംല്ലെ
ഇഞ് പൊറത്തിങ്ങുല ഇ പ്പഅ മയ പാറില്ലെ മഴോണ്ട് മഴ ഇ പുറത്തിറങ്‌ല ഇരിപ്പോ വന്നാല്ന്റെ മോളന്നാണ് പുറത്ത് ചെ മോന് ചെറുത് അടുത്ത അടുത്ത വീട്ടത്തെ കുട്ടീട്ട് കളിക്കാ പോട്ടേന്ന് പറിയോ അപ്പോ ഇന്ന് പിന്നെ എറങ്ങിട്ടില്ലന്ന് മഴ യോണ്ട് പുറത്തക്കെറങ്ങിട്ടെന്നെല്ല അവരെ എല്ലാറും അവ
ഉം ഇവിടെ താ ങ്ങള് കൂട്ടിട്ടാലും എങ്ങനെങ്ങനെ ങ്കി താ എങ്ങനെങ്കിലും പൊറതെറങ്ങാ നോക്കും ചെലപ്പോ ഞങ്ങള് കൂട്ടിടും പനിയൊക്കെ കഴിഞ്ഞാ ഇത് എന്നോട് വന്നാ പിന്ന തേ പോലആവും. അകവും കൊലായ് മൊത്തം ചളി ഇത അങ്ങടുട് ഇറങ്ങി കളിച്ചിട്ടേ
ആഹാ
നമുക്ക് രണ്ടാ വരി പിന്നെ ശരിയാക്കണം. ആഹാ
പണിയാക്കുംമ്മക്ക്
രാവിലെ വൃത്തിയാക്കിയ പോലെ രാവില വൃത്തിയാക്കി ഇവരെ സ്കൂൾ കണ്ട് പോയല് വൃത്തിയാ. വര്ണ്ട് സ്കൂളിട്ട് വന്നാ പിന്നെ അതേ പോലാ വും
ഹഹ ആ ഓര കച്ചറണ്ടാക്കല് ഓര്ട
എ വൃത്തിയാക്കണം. ആഹ ചെരിപ്പുട്ട് ചവിട്ടി കേറി ഈന്ത്
അന്റെ ചെർദിന്എത്രഅയിക്ക്ണ്
പിന്നെ ചേർത് മൂന്നങ്ങളാസില് യാളണ് പച്ചട്ന്ന്
ഹും മൂന്നാം ക്ലാ മൂന്നാം ക്ലാസില് ല്ലേ മുത്തതൊ?
ഹും മൂത്തത് അഞ്ചില്
ഞ്ച് മുത്തത് അഞ്ചല് അപ്പൊ രണ്ടാമത്തേത്?
രണ്ടാമത്തെ മുന്നില്
രണ്ടാമത് മൂന്ന് അപാ രണ്ട്ട്ടില് മൂന്നാണല്ലേ?
രണ്ടനാണ്
ഏ് ഞായർചു മൂന്നണംണ്ട് മൂത്തച്ചിക്ക്
ഓഹൊ ഓക് രണ്ട്. രണ്ട്ഒരാണും ഓര്പെണ്ണും മൂത്താണും രണ്ടാമത്തെ പെണ്ണും അങ്ങനെ ഉണ്ടാക്കും.
ജ്ന് സ്റ്റാറ്റസി കണ്ടിന്നത് ആരെന്ന്. ജോ ആകുട്ടിളയ്ന്ന്.
എസ്റ്റ്റ്റസ് എല്ലാ അയിന്റെ അനിയത്തിയാന് ഓൾന്നലെ പോയി
യ്എ ആഹ കത്തർക്ക ആഹ ചേൽപ്പോ പോണ ഫോട്ടോത്തില്ല ഫോട്ടോ ആവുംലേ ഞാന ശ്രദ്ധിച് പോണ് പോവുമ്പട്ത്ത ഫോട്ടോ ആണ് ഞാന ശ്രദ്ധിച്ച ച് ജ്ഞ ഞാന്ഇന്ന് ഇജും കുട്ടികളാണ് വിചാരിച്ചിട്ട് ശരി ആ
ഓര്ന്നലെ ഖത്തറിലെത്തിഹിഹി ഹി ആഹ ആഹ്
ഇത് ഹ് വിസിറ്റിംങ്ങിനാ
വിസിറ്റിംങ്ങിന് പോയതാണ്. ഒര് കഴി ഞ്ഞ റാവിശ്യങ്ങനെ പോയി റ്റു വോ രണ്ടു മാസത്തിന് പോയിട്ട് ഒമ്പത് മാസം കെയിഞ്ഞിട്ട വന്നത്. ഇപ്രാശ്യം എന്താ പറ അറിയില്ല അവ ഏ
എലടി കാ പ്പൊ ക്ലാസ്ല്ല്യ കുട്യൾക്ക്.
ക്ലാസ്ണ്ട് അവര് അവിടെ ലീവ് പറിയും. സാർമാരോട് ലീവ് അറഞ്യാണ്ട് പോവും എങ്ങനെണ്ട് ക്കട്ടയിച്ചിട്ട് ഹേ
ആഹ് യാരികും
എന്നെ ക്ലാസ് പോവും അയിനെ വേജാറ്. ക്ഷെ അന്ന് പിന്നെ ചെറിയ ആൾക്ക് ക്ലാസ്ണ്ടായിന്നില. ആദ്യം പോയന്ന്. ഇപ്പൊ ചെറിയാളിം ചേർത്തക്കണ് അപ്പൊ പിന്നെ ലീവ് ആവേണ്ടിരും സ പറഞ്ഞിന്ന് ഇത് മത്തിലാണ്. ചെറിയോൻ ഇത് മത്തിലാ ണ്. പറഞ്ഞാലേ സാറമാര്
ആഹ ശിഫ് ആഹ നമ്മള് കുട്ട്യല് വെക്ക്മ്പോസമാധാനം ഉണ്ടാവുല്ല. പിന്നെ ഓൺലൈൻ ക്ലാസ്സില് ഓൺലൈനായിട്ട്
ആഹ ആ ഓൺലൈൻ ക്ലാസ് എട്തിട്ട് ണ്ട്
ആഹാ
ക്ഷെന്നാലും നമ്മള് പ ക്ലാസ് പോയി പഠിക്ക്ണ് അത് കിട്ടൂല്ല.
ഓലന്നാറിന്
പിന്നെ എന്താ നക്കാന്നുള്ള രീതില്
ആ എല്ലാരും പോടുനരുഇപ്പആയി ഇതിന്റെക്കെ ഇക്ക കഴിഞ്ഞ് ഈ ഇധത്തിന്റെതൊക്കെ കഴിഞ്ഞെ എല്ലാവരും പോക്കൊടുങ്ങിണം
ആഹ അപ്പ പോ പോണ ആൾക്കാരല്ലേ
ഉം
പി
പാ ട്ടാ എന്നല്
വേറെന്തൊക്കെയ മറ്റേ ആഹ
ശരി
എന്നക്ക ഞാൻ പിന്നെ വിളിക്കാന്ന് ആ എന്നാൽ ശരി അസലാം വലക്കും
അയിത് പറയാ പാട
ആ പൂച്ച എടുക്ക്